അല്ല ആഹ് കേൾക്കണ്ടോ നിങ്ങളെ ആഹ് അയാളെന്താ പറഞ്ഞ് കുട്ടികള് പറിച്ചിടുന്നോ
ആഹ് ഓരോ പറിച്ച്
മക്കളൊെങ്ങനന്നെ മുറ്റത്തക്കറങ്ങിയാ വടി ഇടുത്തിട്ട് തച്ചിട്ടെങ്കിലും ഓലയിൻ്റെ ഇല തള്ളിടും.
അയ് ശരി അങ്ങനെ തന്നെണ്.
എന്നാലും ഞാനറിം നിങ്ങൾ വീണാലും മണ്ടില്ല എന്റെ ചെടി എടുത്തരുതറി മുറ്റത്തുന്ന് പന്ത് കളിക്കെ സൈക്കിളോട്ടൊക്കെ ചെയ്യണെങ്കിലേ
ഉം ഉം
എന്നിട്ട് എന്റെ വലുതു പറയും ഉമ്മച്ചിക്ക് മകളെ കാട്ടി വലുതു ഉമ്മച്ചിന്റെ ചെടികളാണ് പറയും
അഹ് അതെയാ അത് മ്മള് ഒക്കെ അങ്ങനെ തന്നെ മക്കളെമാർ
അഹ് ആണ് എല്ലാ ഓല് പറ ഞാൻ അങ്ങനെ പറയുമ്പോ പക്ഷെ നമ്മള് സൂക്ഷിക്കാൻ വേണ്ടി പറയണാണ് ഓലോട്
ആഹ്
എന്നിട്ട് ചെ ചെടിന്റെ കടന്റെ മുന്നിൽ കൂടെ ഒക്കെ പോകുബേളെ ഓല വാപ്പ പറ പിന്നെ മകൻ ഉണ്ടെങ്കി പറയും വേഗം വണ്ടിവിട്ടോളി ഇപ്പ ഉമ്മച്ചിക് എന്തെങ്കിലും ഒരു ചെടി ഇവിടുന്ന് വാ തേരുന്നത്
ആഹ് ആഹ് ആഹ്
ചെടിന്റെ കടന്റെ മുന്നിലെത്യാല് ഉഹ് ഹസ്ബൻഡ് ചോയ്ക്കും. കണ്ണ് പോത്തിക്കണ അന്റെയ്ക്കും എതെങ്കിലുൻക്ക് വാണ്ടിയെരും
അതന്നെ എങ്ങനെ അകത്തൊക്കെ വെക്കോ ചെടി അതോ മു
ഇല്ല അകത്തേക്ക് വക്കൂല്ല ഇത് ഓടിട്ട് വീടാണ് അപ്പൊ അങ്ങനെ ഓ ഓപ്പൺ സിറ്റൗട്ടൊന്നല്ല അതുകൊണ്ട് പിന്നാ അങ്ങനെ വെക്കാൻ കയ്യൂല ഉം പൊർത്തന്നെ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് അയ്ല്ങ്ങനെ വട്ന്ന് കൊണ്ടോവുട്ടോ, ഇഷ്ടംപോലെ ആൾക്കാര് കൊണ്ടോവല്ണ്ട് വെറൈറ്റി ചെടികൾ ഇങ്ങനെ കാണുമ്പോം ഉം
ഞങ്ങളൊരീസം വരണ്ട് ചെടി കൊണ്ട്രാന് വേറെന്തൊക്കെ
പിന്നെന്താ ഇല്ലേ കോയില്ല ഉം കോഴി പഞ്ചായത്ത് കിട്ടിയണ്ടായിനി ഞാഅത് വടെച്ചാല് ഈ ഐറ്റങ്ങക്ക് സ്ഥലം നന്നാവണല്ലോ അല്ലെങ്കി റ്റൾണ്ടാവൂലല്ലോ, ഇപ്പൊ വടെർഞ്ഞാല് ഞാപർഞ്ഞ്ലേ ര ഇങ്ങനെ തട്ട് തട്ട്ള്ളര് ഏരിയ, അപ്പൊ ഈ താഴെ തട്ടിലാണ് ഈ അയ്ന്റെ സ്ഥാനംഇള്ളത് അപ്പൊ നമ്മളെ വീട് മോളിലും കോഴിക്കൂട് താഴെയാണ് വെര. അപ്പൊ നമ്മള് രാത്രി ഒന്നു ഉറങ്ങിയാൽ എന്ത ച്ചപ്പാടൊന്നുണ്ടായാൽ നമ്മളറിയൂല
ആഹ്
ആദ്യൊക്കെണ്ടായിന് ആടും കോഴിയൊക്കെ ഇണ്ടായിന് പിന്നെ ആ അതേമാതിരി ഒക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ട് പോകും പിന്നെ ഞപറഞ്ഞിട്ടല്ലെ തോട്ടം ഏരിയൊക്കെ ആയി ട്ടെ നല്ലോണം കുറുക്കന്മാരുണ്ടാവും
അഹ് അത്തിലണ്ട് ഞങ്ങളതൊക്കെ നല്ല മലന്റെ ഏരിയാണ്
ആഹ്
അപ്പൊ മയില് കുറുക്കന് പന്നിയൊക്കെ ഇഷ്ടം പോണ എന്തുണ്ടാക്കാൻ കഴിയണില്ല
ആഹ് അതാണ് അപ്പങ്ങനായിട്ട് ങ്ങനെ നഷ്ടപ്പെട്ട് പോവു. അങ്ങനെ പിന്നെ പാവായിട്ട് പിന്നെണ്ടാക്കലില്ല
ഉം ഉം
കൊഴിന വക്കല്ല ബടിയും അങ്ങന തന്നെട്ടോ മയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്നാണാ പന്നികളുണ്ട് രാത്രി ആയാല്
അഹ് മയിൽ ഇവിടെ കോഴിക്കളമാരിത് ഇത് നേരെ രാവിലെ എന്നും ഉണ്ടാ എപ്പോളും ഉണ്ടാവും അല്ലേ ഇങ്ങനെ ചോറും ഇതൊക്കെ തിന്നാൻ വേണ്ടിങ്ങാണ്ട ഇതിലെ മുറ്റത്ത് കൂടെ എപ്പോളും ണ്ടാവും മയ്ലാള്
ആഹ് അയ്റ്റങ്ങളൊന്നും ണ്ടായഅയ്ന് കൃഷി ണ്ടാവൂല
ആഹ് ണ്ടാവൂലേയ് ഒക്കെ വിത്തും ഇങ്ങനെ ഞാൻ പറഞ്ഞ്ലെ ആ പച്ചക്കറി ഒക്കെ കൊത്തി ഓല ട്ടാനെന്നെ ഒഴിവുണ്ടാവുള്ളൂ ഓല് വരുന്നുണ്ടോക്കാൻ പയറൊക്കെ കൊത്തി ട്ട്ങ്ങാണ്ടങ്ങനെ പോവും
ഉം അതന്നെ അയ്റ്റങ്ങള് മയിലും പന്നിയൊക്കെ അങ്ങനെ തന്നെ ഇപ്പല്ലാരും പൊതുവേ പറിണേന്നെ പന്നിയേള് ഒരു സാനോംണ്ടാക്കാൻ അയക്കൂ ല പണ്ടൊക്കൊന്നർഞ നമ്മള് ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിലും പൂളെ കമ്പോ എന്തേലൊക്കെ കുത്തി നോക്കല്ലോ ഇപ്പൊന്നും ഇല്ലല്ലോ
ഇവിടെക്കെ കമ്പിയട്ടീക്കാണ് കര്ന്റിന്
ഏഹ് ആഹ്
അങ്ങനെ പ്പ അട്ത്തൊക്കെ അങ്ങനെ വെച്ചിക്കാണ് പന്നിയാള് എർങ്ങിട്ടേയ് വായേം കൂടി എല്ലാം നാശ- കെടേർത്തീട്
ഇങ്ങളെ തോട്ടത്തിൽ വാഴ ണ്ടോ കൃഷി
ആഹ് ഇണ്ടയ് വായിം കഴുങ്ങും എല്ലാം ഇ ണ്ട്
ആഹ് നേന്ത്ര -
പാടണ്ട് ആഹ് പാടണ്ട് പിന്നെ തൊടീല് റബ്ബറാണ്
ആഹ് വെറകിന് പഞ്ഞ ഇണ്ടാവൂലല്ലോ
ആഹ് ഇല്ല തൊടീല് തെങ്ങും റബ്ബറുമാ യിട്ട് തെങ്ങും മേട്ടനും ചകിരിയും വയർ റബ്ബറൊക്കെ തന്നെ വെറകിന് വിറകടു വെറകടപ്പന്നെ അധികം യൂസ് ചെയ്യേൽ ഗ്യാസ്മ പൊവ്വല് കൊറവെന്നായ ഉം രാത്രി ഒക്കെ എന്തെങ്കിലൊക്കെ വേണങ്കി വെക്കഅങ്ങനെ എന്തങ്കിലൊക്കെ വയ്ക്കാന്നല്ലാതെ രാവിലെക്കെ അടുപ്പത്തൺ വർഗത്തിച്ചാ പിന്നെ അടുപ്പും അടുപ്പ തന്നെ അങ്ങനെ പോകും
ആഹ് സുഖാണ് വർഗു ണ്ടായാ സുഖാണ് ഇങ്ങനെ കത്തും കത്തിച്ച് പോകും ആഹ് ടൈറ്റും ആണ് ഇപ്പ കണ്ടിലേ ഇതേ നിയമം വന്ന് ഒരു കൊല്ലത്തിൽ നാല് കുറ്റി കിട്ടൊള്ളൂ ഞ്ഞീന്ന്
അതെന്നെ
ഉം മൂന്ന് മാസം ഒരു കുറ്റി കരുതി ഉപയോഗിക്കേണ്ടി വരും അപ്പൊ പകുതിയൊക്കെ വിറകടുപ്പെന്നെ കത്തിക്കേണ്ടി വരും
ഉം ഞാനൊക്കെ എന്റെക്കെ അല്ലേല്ലും മൂന്നു മാസം നാലു മാസംഒക്കെ നി ക്കലുണ്ട് ഗ്യാസ് ഞാൻ പിന്നെ അധികം അങ്ങനെ ചെക് രിയൊ ക്കെ ഉണ്ടാവും
ഏറിപ്പോയാ രണ്ടര മാസൊക്കെ കിട്ടൊള്ളൂ
ആഹ് അത് ശരി
ഉം ഞാൻ രാവിലത്തെ കടിയോക്കെ അയി്മല ന്നെ ഇണ്ടാക്ക ഇപ്പൊ പത്തിരിയാണെങ്കിലും അയി്മ്മതന്നെ ഇണ്ടാക്ക
അടുപ്പത്തന്നെ ഇണ്ടാക്കല് രാവിലെ ചായക്ക് വേഗം അടുപ്പത്ത് വെള്ളം വെച്ചാല് ചോറ്ക്കണ കുട് ക്കേല് ചായക്ക് വെള്ളം വെക്ക അപ്പഴക്കിന് കടിക്ക് എന്തേലും നോക്കിയാ അടുപ്പ തന്നെ അങ്ങനെ അങ്ങനെ ഇണ്ടാക്ക ക്കിങ്ങനെ പോരും അപ്പൊ ഗ്യാസ് ചെലപ്പോ രാവിലൊക്കെ കത്തിക്കല് കൊറവാ സ്കൂൾക്കൊക്കെ എന്തേങ്കിലും കൂട്ടാനൻ അങ്ങനെ കുട്ടികൾക്ക് പെട്ടന്നില്ലതൊക്കെ വേമെങ്കിൽ അങ്ങനെ പോകുക എന്നല്ലാതെ അല്ലാതെ ക്കങ്ങനെ അടുപ്പത്തു ണ്ടാക്കും
തീ കത്തുമ്പോ ങ്ങനെ സുഖാണ് വേഗ വേഗായി
ആഹ് വേഗം വേഗം ആക്കി വെച്ച കൊടുത്താ മതി
ഉം അടുക്കള പണിയങ്ങട്ട് കഴിഞ്ഞി ട്ടിയാ ല് ന്നട്ട് പിന്നെ മറ്റേതൊക്കെ പിന്നാക്കം പോലെ അങ്ങനെ സാവധാനം എടുത്താൽ മതി
ആഹ് മറ്റേ കോയലട്പ്പെ യ്ക്കാരം
ആഹ്
ഉം ക്ക് അയിൻ പൊറത്തടുപ്പ് അകത്തടുപ്പില്ല അപ്പൊ പിന്നെ പൊറത്ത് പോയി തീ പിടിപ്പിച്ചുണ്ടാക്കുമ്പോഴേക്കൊക്കെ നേരം വൈകും
ആഹ് എനിക്കും പൊറത്തടുപ്പുണ്ട് പൊറത്ത് പൊറത്ത തന്നെയാണ് അടുപ്പ് ഞാൻ ആകത്ത് ത്തെ അടുപ്പ് അടുപ്പില് ഞാന് ഉപയോഗിക്കലില്ല പൊറത്ത്ത്തെ പൊറത്ത് ഇണ്ടാകി ഇങ്ങനെ സീറ്റ് ഇട്ട്ങ്ങാണ്ട് അയിന്റെ ചോട്ടിൽ ന്ന പിന്നെ വർഗൊ ക്കെയ് പൊറത്ത് ഇങ്ങനെ അകത്ത്ക്കാ ചളി നമ്മള് കൊണ്ടോ
ആഹ് വെറഗിന്റെ പൊടിയും ഒ
ആഹ് പൊറത്ത പൊറത്തണ്ടാക്കിക്കന്നെ
ഉം
വേറെന്താട്ട്
പിന്നെന്താ അങ്ങനെക്കെ പോണ്ട്
മക്കളൊക്കെ ഇനി അഞ്ചുമണിയാവ് ക്കാരൻ വരണ
ആഹ് ഇല്ല ചെറുതും മൂന്നര ആവുമ്പോ വരും രണ്ടാമത്തോൻ നാലരക്കെത്തും വൽത് അഞ്ചേകാലിനെത്തും ഓരോ ത്തര് ഓരോ ടൈമിനാ
ആഹ് എങ്ങനെണ്ട് കുട്ടികള് പഠിക്കാനൊക്കെ പത്താം ക്ലാസ്സത്തെ കുട്ടിയെക്കെ
ആഹ് കൊഴപ്പില്ല മോശംന്ന് പറയന്നില്ല കൊഴ പ്പല്ല അത്രോള്ളൂ
അപ്പ ട്യൂഷനൊക്കെ പോവണ്ടോ
ഇല്ലേ ട്യൂഷനൊന്നും പോണില്ല ഇപ്പോ കഴിഞ്ഞ പ്രാശോക്കെ ഇപ്പോ എൽ എസ് എസ് യു എസ് എ ഒക്കെ എഴ്തീന് ക്ഷേ കിട്ടിട്ടില്ലന്നുള്ളു ആഹ് എൽ എസ് എസില് രണ്ട് മാർക്കോയി ഇപ്പോ യു എസ് എസ് എഴ്തില് ഒരു മാർക്ക് പോയി
ഏഹ് അങ്ങനൊക്കെ ആകുമ്പ ഒരു ബുദ്ധിമു
ആഹ് അതാ അതാണെ അപ്പോ ഇപ്രാശ്യം എൻ എം എം എട്ടാം ക്ലസ്സില് എൻ എം എം എസ്ണ്ടല്ലോ അപ്പോ ഞാൻ പറഞ്ഞ് ഇയ്തണ്ടാ കാരണം ഓല് പഠിക്കണേയും ടെൻഷൻ അടിക്കുന്നേക്കാളും കൂടുതൽ ഞമ്മള അതിന്റെ പൊറകില് ടെൻഷൻ അടിക്കണം കാരണം ഓലോത് പഠിക്കണ്ടോ ഓലോ അത് പഠിച്ചോ അത്ഴതിയോ ഇതെഴുതിയോ ആഹ് ക്ലാസിന് പോയി ഈ ക്ലാസ്സ്‌ ഭയങ്കരായിട്ട് ഞമ്മളയിന്റെ പിന്നാലെ നിക്കണം എന്നിട്ട് ഇപ്പ ഇത് ഒരു മാർക്കിന് മിസ് ആകും കൂടി ചെയ്യുമ്പോ ഭയങ്കര ടെൻഷനാ ഞാൻ പറയ പഠിച്ചണോ ത്തൊക്കെ പഠിച്ച് പോയിക്കോ ഇനിപ്പാ ഇനിയത് എഴ്തി ഇൻക്ക് ഇൻക്കും കൂടി ടെൻഷൻ താങ്ങാൻ വയ്യാ അറിയും ഞാന്
അതന്നെ ആങ്കുട്ടിയാ അതോ പെങ്കുട്ടിയോ പത്താം ക്ലാസ്സുള്ള കുട്ടി
രണ്ടാങ്കുട്ടികള് വല്തും ചെറുത് പെങ്കുട്ടി
ഓൽക്ക് പിന്നെപ്പോ കളിയല്ലേ കൂടുത പന്തടിയും ഇതോ
ആഹ് അതാണ് കളിയാണ് പിന്നടെ സ്കൂളിട്ട്ന്നാ പിന്നെ പിന്നെ മരുഭാൻ കൊടുക്കണം വരാന് കളി
പിന്നെ രാത്രി ഇപ്പോ കളി കാണാനും പോണ്ടേ
ആഹ് അല്ല ഇപ്പ ഇവടെ ടി വി ഇള്ളോണ്ട് ഇവടുന്ന് കാണും
ആഹ് ഞങ്ങള് ഇ ന്റെ മോനൊന്നും ഇവടെ നിക്കൂല ഓര് ഇവടെ ഒറ്റക്ക്‌ ക്കാണണ്ട മറ്റേത് ക്ല ബ് പോയാ കു കുട്ട്യാള് ചെക്കന്മാര് ചങ്ങായിമാരൊക്കെ ഇണ്ടാവുമ്പോ അതല്ലേ രസം
ഇപ്പ കാണും അുകൊണ്ട് പിന്നെ വാപ്പി മോനോടേം കുത്തിരുന്ന് കാണും. ഞാനൊന്നും ആദ്യം അങ്ങനെ ശ്രദ്ധിക്കല്ലോ ഇനിട്ടോ ലോകകപ്പ് ക്ഷേ കഴിഞ്ഞതവണ ഞാന് അതേമാരി ഇവലിങ്ങനെ വീ ട്ടിലിരുന്ന് ടി വി കാണുമ്പളെ കൊറെക്കെ ഞാനിങ്ങനെ വന്നോക്കും പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് സെമി ഫൈനലെക്കെ എത്തിപ്പോ എനിക്കും നല്ലേ
സെമി ഫൈനല് ഫൈനലൊക്കെ കാണാൻ നല്ല രസാ ഞങ്ങളും ഇവടെ ഫൈനലിന്റെന്നക്കെ ടിവിലിട്ട് ഞങ്ങളും ഞാനും ഇല്ലെങ്കിലൊന്നും കാണൂലാ ഫൈനലിന്റെന്നക്കെ ഞാനും കാണും നല്ല രസാ
ആഹ് നല്ല രസാണല്ലോ ആ ഓന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലൊക്കെകണ്ട നല്ല വണ്ടറടി ച്ച് അടിപൊളിയായി അ അപ്പൊ ഇനേ ഇപ്രാവശ്യം ഇതേ മാരി ഇവല് ഇങ്ങന ഇന്നലെ പ്പം അർജന്റീന ന്റെ കളിണ്ടല്ലോ പോർച്ചുഗലിന്റെ കളി രാവിലെ അർജന്റീനന്റോ രാത്രി പോർച്ചുഗലിന്റോ
ഉം ഉം
ഉം ഇന്നട്ട് ഇപ്പം ഇന്ന് ചെറിയ മകൻ ണ്ട് ചോയി ക്ണ് വാപ്പാനോട് ഇപ്പച്ചി ഏത് ടീമാണ് യിക്ക്ണ്ട്
ആഹ് ആഹ്
ഓന്പ്പം അങ്ങനെ ആലോയിച്ച് വരുന്നുള്ളൂ പന്തളി
ഓല ഓരോന്നിട്ട് വളരുന്നീ നനുസരിച്ച് ഓല് ഇത് ഓര ന്നിട്ട്
ആഹ് ഓനി ഇപ്പ ഇങ്ങനെ ഓടി വരാ അപ്പൊ സ്കൂൾന്ന് ഓല് ചർച്ച ചെയ്യല്ണ്ടാവും കുട്ടിയേൾ തമ്മിലേ
സ്കൂൾ ഒക്കെ ണ്ടല്ലോ
ആഹ് സ്കൂൾ ഇണ്ടായിനി ഓല സ്കൂളും ഇണ്ടായി നി പിന്നെ ത് ടീം ഇട്ടാണ്ട് അങ്ങനെ കളിയൊക്കെണ്ടായി നി അയിലെ അർജന്റീന ന്നെ ജയിച്ച അയില്
ഇവടെക്കെ അങ്ങൻതന്നെ ഇ വ ടെക്കെ അർജന്റീനന്റെ ആൾക്കാരന്നെ ജയി
ആഹ് അതന്നെ ഓല് മക്കക്കൊക്കെ പ്പഹ് തിരിയല് തൊടങ്ങി എന്താന്ന്
ഇഞ്ഞ് വേൾഡ് കപ്പില് ആരാ കൊണ്ടോ ണാവോ മെസ്സിക്കൊക്കെ ലാസ്റ്റത്തെ കളിയാണല്ലോ
ആഹ് അതെ ഇപ്പതാ കഴിഞ്ഞ കളിക്ക് മൂന്നെണ്ണം അടിച്ചല്ലോ
ആഹ്
ആഹ് ട്രിക് അല്ലേ
ഉം ഉം
പിന്നെ പോർച്ചുഗല് ഒന്ന് പറി ണോ ലും ഉണ്ട് പോർച്ചുഗലിനൊക്കെ കി ട്ടണം ക്രിസ്ത്യാനോക്കൊക്കെ കിട്ടണം ഓനുപ്പറഞ്ഞമാരി
നല്ല കളിക്കാരനാ ഉം ഇല്ലാ ഉണ്ടോ ഓലൊക്കെ ലാസ്
അ ലാസ്റ്റ് ത്തല്ലേ ആഹ് അതാ ഞാൻ പറ്ഞ്ഞെ അല്ല കിട്ടാണെ ഓൽക്കൊക്കെ കിട്ടണം
ഉം ആരെങ്കിലുംക്കെ ജയി ക്കട്ടെ
ആഹ് ജയിക്കട്ടെ കളിക്കുന്നവര് ജയിക്കട്ടെ ഓലെ ശ്രമാണ് ഓല പരിശ്രമ ആണ്
ഉം ഉം
നമ്മളിങ്ങനെ ഗാലറീല്ഇരുന്ന് കാണാന്നുള്ളൂ
അതന്നെ
ഉം
ന്നാലും
ളം ഒരീസന്നെ അയിന് അഞ്ച് കളി ആറ് കളിയൊക്കെ ണ്ടല്ലോ
കഴിഞ്ഞ വർഷംന്റെ ആങ്ങള നേരിട്ട് ഓൻ കത്തറിലായിട്ട് കഴിഞ്ഞ വർഷം കത്തറിലേ നില്ലേ കളി നേരിട്ട് കാണാൻ പറ്റി അറി ഓന് ആഹ് കഴിഞ്ഞ വർഷാണ്
ടെള്ളെ അമേരിക്കേലും
എനെ
ഇപ്രാവശ്യ യ്ന് എവിടെ ശരി ക്ക് കളി ള്ളേ
ഇ ഇപ്രാവശ്യ എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിലെനി അപ്പ നേരിട്ട്
അമേരികേൽ ഉണ്ട് പിന്നെ എവിടെക്കെയ ഉണ്ട് തോന്നണ്ട്
ആഹ് ആഹ്
ഉം
വേറെന്താട്ട്